ഹലോ
ആഹ് സുഖല്ലേ നല്ല വിശേഷം മക്കളൊക്കെ ഒറങ്ങിയാ? ആഹ് സുഖായിട്ടിരിക്കുന്നു
കിടന്നട്ടില്ല അവര് താമസിച്ചെ കിടക്കു
ആഹ് എത്ര മണിയാക്കാെർങ്ങും
പിള്ളേര് പത്ത് മണ്യാവ്മ്പത്തേക്കും കെടക്കും
ഉം അപ്പൊ പഠിക്കാനൊക്കെ ടൈമ്ണ്ടാവുലേ
പഠിക്കാന് പത്തുമണി വരേ പഠിക്കുള്ളു അത് കഴിഞ്ഞ് പഠിക്കല ഒന്നും ഉണ്ടാവൂല്ല
ഉം ന്നാലും പത്ത്മണി വെരെ പഠിക്കാൻ ടൈമ്ണ്ടെല്ലോ ഇന്റെ മോളൊക്കെ എ എട്ട് മണി എട്ടര എട്ട് മണിട്ടെര ആകുമ്പോത്തന് ഉറക്കം വന്ന് ഉറക്കം തൂങ്ങി ഇരി ക്കെടങ്ങും പിന്നെ ഫുഡയ്ക്കലാെക്കെ അയ്ന്റെ എടീ കൂടെ ഞാ കയ്ച്ചലാ
ആഹ് ചെറിയ ക്ലാസ്സിലാണാേ പിള്ളേര്
ഒന്നിലെത്തീട്ടാെള്ളു ചെർത് മൂത്തത് അഞ്ചാം ക്ലാസ്സ്ലും
രണ്ടേര് ആഹ് ആഹ് പഠ്‌ച്ചോളും രണ്ടുപേരും
ഭയങ്കര പഠിപ്പൊന്നുല്ല എന്നാലും വലിയ കൊയപ്പമില്ല ആവറേജ്
ആഹ് ഹാ വെക്കേഷന് മോടക്ക പോയരുന്നോ ഇപ്പൊ കഴിഞ്ഞ വെക്കേഷന്
ഹസ്ബൻ്റ് അന്നപ്പോ മൂന്നാറിക്കെ പോയി
ആഹ്
ആഹ് അവിടെ റിസോട്ടൊക്കെടുത്തിട്ടിടെ വന്നെ
ആഹ് നിങ്ങള് ഫാമിലി ആയിട്ട് പോയങ്ങടൂല്ലേ
ഫാമിലി ആയിറ്റോ ഞാനോ ഹസ്ബൻഡോ ഹസ്ബൻഡോ ഫ്രണ്ടും വൈഫും അങ്ങനെ
ഫ്രണ്ട്സ് കൂടി
ഞങ്ങൾ ഇവിടുന്ന് ആദിവാസികളും അങ്ങനെ വീട്ടുന്ന എല്ലാവരും അങ്ങ്
അങ്ങട് ആഹ് ആഹ് മൂന്നാറടുത്താണോ നിങ്ങക്ക്
അല്ലല്ല കൊറെ പോവാണ്ട്
അതെയാ ആഹ് ഞങ്ങക്കിവിടെ മൂന്നാറട് ത്താട്ടോ രണ്ട് മണി രണ്ട് രണ്ട് മണിക്കൂറ് മതിവിടന്ന് ഞങ്ങൾക്ക് മൂന്നാറ് ത്താൻ
ഏ അത് ശെരി അപ്പ നിങ്ങളെടക് എടക്കെക്കെടക്ക് പോക്കുണ്ടാവൂല്ലേ
കുറെേ തവണ പോയിട്ടുണ്ട്. മൂന്നാർ സ്റ്റേ ചെയ്യാറില്ല. കാരണം, ഞങ്ങക്ക് രാവിലെ പോയിട്ട് രാത്രി ആകുമ്പഴത്തെ ക്കും വരാല്ലോ? സ്റ്റേ, ചെയ്യാന കൊറവ. പിന്നെ, എങ്ങോടെങ്കിലും നമ്മൾ ട ട്ടച്ച് ചെയ്ത് പോക്ണ്ടെങ്കി കൊടൈക്കനാലൊക്കെ പോക്ണ്ടെങ്കി, അങ്ങനെ സ്... ചെയ്യുന്നല്ലാതെ അല്ലാതെ മൂന്നാറ് തന്നെ പോയി നമ്മള് നിക്കാറില്ല
ഉം, ഞങ്ങക്ക് വിട്ന്ന് കൊറേ പോവാണ്ട്.
കൊറേ പാണ്ടാ! ആഹ് എനിക്ക് തോന്നി കൊറെ ദൂരം ഉണ്ടന്ന് അവിടുന്ന് അവിടന്നൊക്കെ കൊറേ ആൾക്കാര് വര്ണ് ണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ചൂടായതുകൊണ്ട് കൊറെ പേര് വന്നു മൂന്നാറല്ലേ ആഹ്
ഉം അതേപോലെ ഊട്ടി.
ആഹ്
അങ്ങനെ ഊട്ടി അടുത്തൊന്നു അല്ല.
അതും ദൂരയാ അല്ലേ.
അതും ദൂരയാണേ.
ആഹ് ഞങ്ങൾക്ക് ഊട്ടിക്കും നല്ല ദൂരം ഉണ്ട് ട്ടോ. പാലക്കാട് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോണ്ടേ അ ഒ ഞങ്ങക്ക് രാവിലെ വെള്പ്പിന് ഇവിട്ന്ന് പോയാ ഞങ്ങളവ്ടെ എത്തുമ്പത്തേക്ക് എന്തായാലും വൈകുന്നേരെക്കെ ആവും
അത്രയ്ക്ക് ടൈം ആവോ, ഞങ്ങൾ ഒരു നാല് മണിക്കൊക്കെ പോയാല് ഒരു പത്ത് മണിയൊക്കാ ആ ടൈമ്‌ലെത്തും
ആഹ് ഞങ്ങക്ക് നല്ല ദൂരംണ്ട് ഊട്ടിക്കപ്പെ ഊട്ടിക്ക് ഞങ്ങള് ഇവിട്ന്ന് രാവിലെ അതാ ഞാൻ ചോയ്ച്ചെ നിങ്ങക്ക് അട്ത്തല്ലേന്ന് ഞങ്ങക്ക് രാവിലെ ഇവിട്ന്ന് ഞങ്ങള് ആഹ്
അത്ര അത്. അത്ര ഇണ്ട്, ആഹ് ആഹ് അങ്ങനൊക്കെ ഒര് അടുത്ത്.
ആഹ് ഞങ്ങൾ രാവിലെ പ്പോ ഇവ്ട്ന്ന് ഞങ്ങളെറങ്ങുമ്പോ ഞങ്ങള് എറങ്ങുവാണെങ്കി ഒന്നില്ലെങ്കി രാത്രി വൈകുന്നേരൊരു മൂന്നു മണി നാല് മണി ആകുമ്പോ എറങ്ങ്യാ ഞങ്ങളവ്ടെ എത്തുമ്പത്തേക്കും വെള്പ്പിനൊക്ക്യാവും പന്ത്രണ്ട് രണ്ട് മണി ഒക്ക്യെ ആവും എന്തായാലും ആഹ് എന്നിട്ട് നമ്മളവിടെ റൂമ് ഏഹ് പറഞ്ഞ് വെച്ച് സ്റ്റേയ്തിട്ട് പിന്നെ വെളു രാവിലെ പിറ്റേസം രാവിലെ പത്ത് പതിനൊന്ന് മണി ആവും എല്ലാവരും ഒർക്കത്തീന്ന് എഴ്ന്നേക്ക്മ്പ
ഉം
അപ്പം നമ്മൾ അങ്ങനെ, അങ്ങനെ കണ്ടിട്ട് കറങ്ങി ട്ട് പോരും രണ്ടൂസം ഏഹ് ഊട്ടിക്ക് പോയ എന്തായാലും രണ്ടൂസം സ്റ്റേ ചെയ്യണല്ലോ എന്നാലല്ലേ കാണാനാെള്ളൂ. കാണാൻ പറ്റോ, ഒരു ദിവസം കൊണ്ട്.
കൊടെയ്ക്കനാല് പോയോ?
കൊടൈക്കനാല് പോയിട്ട്ണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വെക്കേഷന്ന് ഞങ്ങൾ കാന്തല്ലൂരാ പോയേ മൂന്നാറ് കഴിഞ്ഞ് കാന്തല്ലൂര് കേട്ടിട്ട്ണ്ടോ അത് മൂന്നാറ് കഴിഞ്ഞ് മൂന്നാറ് കഴിഞ്ഞ് കൊർച്ചും കൂടി പോണം ആഹ് ഇത് മൂന്നാറ് ആ റൂട്ടല്ലാ ഇപ്പ്ർത്തേക്കായിട്ടാ പോണത് കാന്തല്ലൂര് അവിടെ ഞങ്ങളൊരു ദിവസം സ്റ്റേ ചെയ്യാനാ പോയത്. മൂന്നാറ് പോലെ തന്നെ, പിന്നെ കുറച്ചും കൂടെ ഇങ്ങനെ ഫ്രൂട്ട്സ് സംഭവങ്ങള് ഉം, ആ പ്പിള് അങ്ങൻത്തെ പീ അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അവിടെ കുറ ഇങ്ങനെ കൃഷി കൃഷിയൊക്കെയാെണ്ട് കരിമ്പ് ആഹ് ആഹ് പിന്നെ ശർക്കര ഫാക്ടറി ആഹ് അങ്ങനെ അങ്ങൻത്തെ കൊറേ സംഭവങ്ങളൊക്കെയ്ണ്ട്
ആഹ്
അത്കൊണ്ട് നല്ല രസായ്ര്ന്നു പിന്നെ പിള്ളേർക്ക് വെക്കേഷനാപ്പൊ എങ്ങോട്ടെങ്കിലൊന്ന് പോണോല്ലോന്നാേർത്ത് നമ്മള് പോണതല്ലേ
നിങ്ങക്ക് മൂന്നാറൊക്കെ എടുത്താനല്ലേ ഇടക്കിടക്ക് പോവല്ലോ.
ആ മൂന്നാർ ഇപ്പ നമ്മള് കൊറേ തവണ പോയിട്ടുണ്ട്, മൂന്നാർ ഇപ്പ ആർക്കും പോണ ഇഷ്ടമല്ല അതുകൊണ്ട്.
ഉം, ആഹ് അടുത്തുണ്ടാവുമ്പോ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല.
കണ്ട് അല്ലെങ്കിലും നമ്മളൊരു സ്ഥൽത്ത് മൂന്നാല് പ്രാശ്യം പോയാ പിന്നെ നമുക്ക് ഇഷ്ടം ഉണ്ടാവൂല്ലല്ലോ പോണത് ഉം എന്നാല് പെട്ടെന്ന് ഒന്ന് പോയിട്ട് ഇപ്പ നല്ല ചൂടത്തൊക്കെ ഒന്ന് പോയിട്ട് വരാൻ മൂന്നാറും. പിന്നെ വാഗമണ്ണൊക്കെ ഞങ്ങക്ക് അടുത്താ.
ആ വാഗമണ്ണൊക്കെ ആ ഭാഗം തന്നെ ഞങ്ങള് അങ്ങനെ ടൂറ് വന്നപ്പോ മൂന്നാറ്, വാഗ ഗമണ്ണ് അങ്ങെനെ പർഞ്ഞീര്ന്നത് ആദ്യം പിന്നെ മൂന്നാർ വട്ടവടാക്കി
ആഹ് മൂന്നാറ്, വാഗമണ്ണ് ഞങ്ങക്ക് അടുത്താ ഞങ്ങക്ക് പെട്ടെന്ന് പോയിട്ട് വരാവുന്ന സ്ഥ സ്ഥലങ്ങളാ മൂന്നാറും വാഗമണ്ണൊക്കെ
ആഹ് ആലപ്പുഴ പൊയ്ക്ക്ണോ
ഉം ആലപ്പുഴ ഞാനിതുവരെയും പോയിട്ടില്ല ആല ആ ആല ആലപ്പുഴ കാര്യം ഒത്തിരി ദൂരയൊന്നുല്ല പക്ഷെ ഇത് വരേം പോകാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ വർഷം പോണന്ന് പ്ലാൻ ചെയ്ത് പിന്നെ ആർക്കും അ അങ്ങോട് പ പോകാൻ പറ്റാതായി പിന്നെ ഭയങ്കര ചൂടല്ലേര്ന്നോ അത് ബോട്ടി കേറുമ്പോ ഒന്നും കൂടെ പാടായിരിക്കുംന്ന് പറഞ്ഞാ പിന്നെ കാന്തല്ലൂർക്ക് പോയത് ഉം
കൊറെേ ആൾക്കാരൊക്കെണ്ടാവുമ്പൊ രസാ പോക്ക് ഇങ്ങളെങ്ങനെ പോല് ഫാമിലി മാത്ര
ആഹ് ഞങ്ങള്‌ വ്ടെന്ന് കൂടുതലും പോണ് ഇക്കാടെ ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെയായിട്ടാ പോവാറ് പിന്നെ ഞങ്ങളല്ലെ പിന്നെ ഞങ്ങള് തന്നെക്ക് പോകും
ആഹ്
പിന്നിവിടെ കാര്യം അ നാത്തൂമാരും അനിയനൊക്കെണ്ടേലും അവർക്ക് നമുക്കെല്ലാരും സെറ്റ് റ്റാക്കുമ്പോ ഓരോരുത്തർക്കോരോ പരിപാടിയായിര്ക്കും അപ്പൊ നമുക്കൊരിക്കലും പോകാൻ പറ്റൂല നമ്ക്കൊരു പരിപാടി നമുക്ക് പറ്റുമ്പോ അവർക്ക് പറ്റൂല
ഉം ഉം
ഉം അതുകൊണ്ട് അങ്ങനെ ഫാമിലിയായിട്ട് ഞങ്ങള് പോക്കില്ല കൂടുതലും തന്നെക്ക് പോക്കാ കൂടുതല്
ഞങ്ങള് കൊടൈക്കനാല് പോയപ്പൊ പിന്നെ ഇന്റെ വീട്ടേരെല്ലാരും കൂടി അങ്ങനെ പോയി അ ട്രാവലറ്ല് അ ഇമ്മിപ്പേ കാക്കാരും നാത്തൂമാരെല്ലാരും കൂടി
ഒക്കെയായിട്ട് പോയി ഉം ഉം അങ്ങനെ പോകുമ്പൊരു രസാല്ലേ
ഉം
എല്ലാരും കൂടി പോകുമ്പോ ഫുഡ്ഡൊക്കെ ഫുഡ്ഡൊക്കെന്തായി കൊണ്ടോയോ അതോ അവ്ടെ ചെ
അല്ലല്ല ഫുഡ്ഡൊന്നുണ്ടാക്കി കൊണ്ടോകൂല അയ്ലൊന്നു അതിന്പ്പൊ വീട്ട്ന്ന് കൊറേ മെൻകെട്ട്
ആഹ് അല്ല നമ്മള് പോണതന്നെ ഈ ഫുഡ്ഡൊക്കെണ്ടാക്കാൻ പറ്റൂലാത്തതോണ്ടല്ലേ പോണത് എന്നും വീട്ടിലെ ഫുഡ് കഴിച്ച് മട്ത്ത ല്ലൊ ആഹ് അത്ശെരി ഞാനും അങ്ങനെ ന്നയാ
പിന്നെ ഫുഡ്ഡ്ണ്ടാക്കി പാത്രം കൈകലൊക്കെ
പറ്റൂല പക്ഷെ ചെലര് നമ്മള്ങ്ങനെ പോകുമ്പൊ കാണങ്ങനെ റോഡരികത്ത് ഇര്ന്ന്ങ്ങനെ ഫുഡ്ഡൊക്കെണ്ടാക്കി കഴിക്ക്ണ് അപ്പൊ പിന്നങ്ങനെയാണെ വീട്ടില്‌ര്ന്ന് ആഹ് അങ്ങനെള്ളോർക്ക് വീട്ടിലിര്ന്ന് കഴിച്ചാ പോരേന്ന് ഞാനും ഓർക്കും നമ്മള് ആ കൊരു കുറച്ച് ത് രണ്ടൂസം നമ്മള് വീ
ആൾക്കാര്ല്ലേ ഹോട്ടൽന്നൊന്നും പറ്റാത്താൾക്കാര്ണ്ടാവല്ലോ
ആഹ് ഫുഡ് പറ്റാത്താൾക്കാര്
വീട്ട്ന്ന്ള്ളതേ കഴിക്കൂ ഞങ്ങളിവിടെ ട്ത്ത്ണ്ട് ഓര് എവ്ട്ക്ക് പോവാണെങ്കി ലും ബിരിയാണിയൊക്കെ ചെമ്പോട് ക്കെനാക്കി തലേന്നെന്നെണ്ടാക്കി
ആഹ് അങ്ങനെ പാടാ നമ്മള് ആകൊന്ന് ഇവിടന്ന് ഞാന് ഇന്നെ സംബന്ധിച്ച് ഇങ്ങനെ ടൂറോണത് സ്ഥലം കാണേക്കായും കൂടുതല് ഒരൂസം അട്ക്കളേന്നൊന്നെറങ്ങാലോന്നോർത്താ ആഹ് ആഹ് അല്ലാതെ നമുക്ക് പറ്റൂലെയ് ഫുഡ്ണ്ടാക്കാന് രാവിലെയ്‌ന്നേറ്റ് ഡ്ഡ്ണ്ടാക്കണം ഉച്ചക്ക്ണ്ടാക്കണം രാത്രിണ്ടാക്കണം പിന്നെ പാത്രം കയ്കി അത് മാത്രമാണ് എന്തേലും ജോലികളല്ലാതെ അയ്നൻസരിച്ച്
ഉ ഉം പണ്ടൊക്കെ പണ്ട് കൊറേ മുന്നെ പൊയ്ക്ക്ണ് ഊട്ടിക്കൊക്കെ ഞാൻ കൊറേ ചെറുതായിനന്നൊക്കെ പോയീന്നന്ന് അന്ന് ഇന്നത്തെ പോലെ അവ്ടെ ഫുഡ് തൊന്നും കി
ഇല്ല ആഹ്
ഒന്നൂല്ല അന്ന് മറ്റേ ബ്രെഡ് റോസ്റ്റ് റ്റ് അത് റോഡ് സൈഡില് വെച്ച്ട്ട്ങ്ങനെ കൊർച്ച് കച്ചോടങ്ങള് അത് മാത്രണ്ടെയ്നൊള്ളൂ
അല്ലെങ്കിലും പ പണ്ടൊക്കെ നമ്മളൊക്കീ സ്കൂളിൽ പഠിക്ക്ണ സമയത്ത് നമ്മൾക്കൊക്കെ കൂട്തലും ബ്ര ബ്രഡും ജാമും പഴോം അ അങ്ങനെക്കല്ലേ ആ ഇപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ അങ്ങനത്തെ സംഭവം ഉപ്പാവ്
കുറേ കഴിഞ്ഞേരേ പിന്നെ ഞാ ഊട്ടി പോയപോ ഇപ്പോൾ മൊത്തം മാറിയിരിക്കുന്നു അവിടെ
ആ
അന്നൊക്കെ മടുത്ത് അങ്ങനെ പോകുമ്പോ നമുക്കൊരു മടുപ്പല്ലേ ഈ ടൂറ് പോവാന്നൊക്കെ പറഞ്ഞാല് ഒന്നും തിന്നാനും കിട്ടൂല മര്യാതൊക്ക്
ആ ഹ ഞാനും ഞാനും സ് മറ്റേ കല്യാണത്തിനന് മുന്നേ ഞാൻ സ്കൂളിൽ നിന്നങ്ങാട്ടി രണ്ട തണ മലമ്പുഴ അങ്ങനെ പാലക്കാടൊക്കെ പോയിട്ടുള്ളൂ അല്ലാതെ ലോങ്ങ ഒന്നും ഞാൻ പോയിട്ടില്ല കല്യാണം കഴിഞ്ഞട്ടന് എല്ലായിടത്തോടെയും പോയിട്ടുണ്ട് വയനാട് മാത്രം അത്രം പോയിട്ടില്ല ബാക്കി എല്ലായിടത്തോടെയും തന്നെ പോയിട്ടുണ്ട്
ഞാനൊക്കെ ഒന്ന് വിശന്നിട്ടത് തിന്നെ കാരണം നായി അതിൻറെ സൈഡിൽ കൂടി ആയിക്കൂടക്കെ പോകുന്നുണ്ട്
ആഹ
ആ ചില ആൾക്കാർ ചിലവരൊന്നും തിന്നില്ല
പിന്നില്ല ആ വിശപ്പും വിശക്കും അല്ല നമ്മള ആരായാലും കഴിക്കും
ആ അങ്ങനെ തിന്ന് ഞാൻ വിചാരിച്ചു ഇപ്പൊ പിന്നെ എല്ലോടത്തും എല്ലായിടത്തും ഹോട്ടലും
അതെ എന്ത അവിടു കടകളും എല്ലായിടും ഇഷ്ടപോലെ ഫുഡ് ഉണ്ട് ഇപ്പ പാക്കറ്റ് ഫുഡ് ആണെങ്ക ഇഷ്ടംപോലെ കിട്ടും നമക്ക് മേടിച്ചു കൊണ്ട് പോകാലോ കടകളില്ലെൻ ങ്കിലും അന്നക്കെ പാക്കറ്റ് ഫുഡ്‌ ഇങ്ങനെ കൊണ്ടുപോകൊന്നല്ലോ കൂടി വന്ന ഉം അച്ചാറ കൊണ്ടുപോവമായിരിക്കും അല്ലാതെന്നും നമ്മളൊന്നും കൊണ്ടുപോകൂില്ല ഇപ്പ എല്ലാം ഫുഡും കൊറേ കൊണ്ടുപോകും
എല്ലാതും കൈക്ക് പിടിച്ചിട്ടല്ലേ പോകുന്നത് കുട്ടികൾക്ക് തിന്നാനുള്ളതും എല്ലാം വാങ്ങിച്ചിട്ടാ റെഡി ആയിട്ട് പോവ അന്ന് അത്രയ്ക്കൊന്നും ബോധം വന്നിട്ടില്ല അറിയില്ല അന്നിങ്ങനെ കഴിവ് പോക്കുംന്ന് തുടങ്ങിയിട്ടില്ല
ഇല്ല അന്ന് ത്തെ അന്നൊക്കെ പോണ വല്ലപ്പോഴും ഒന്ന് പോയി ഇപ്പം എല്ലാ വർഷും എല്ലാരും എങ്ങോടെങ്കിലുംക്കെ പോകും അപ്പ അങ്ങനെ പോകണ ഒരിതാ ഇതായക്കും ഫോണ ഉണ്ടെങ്കിൽ ഫോൺ തുറന്ന വെക്കേഷനായ ഇത് കാ പോകാത്തവരും പോകും എല്ലാവരുടെ സ്റ്റാറ്റസും ആ എല്ലാരും സ്റ്റാറ്റസ് കാണുമ്പോ നമുക്ക് പോണല്ലോ കൊതിച്ച് അങ്ങോടും പോകും ഫോണാണിത് എല്ലാത്തിനും ശരിക്കും നമ്മള് പോകാനൊക്കെ ഒരു മാനദണ്ഡ ആയേക്കുന്നത്
ഉം രസാണ്
ഉം മഴയണ്ട ഇപ്പ അവിടെ ഇവിടെപ്പ നല്ല മഴ പെയ്യുണ്ട് ആ ഇവിടെ ഇപ്പ നല്ല മഴ പെയ്യുണ്ട്
ഇവിടെ മഴ കുറഞ്ഞുക് ണ് ഇപ്പോ
കുറഞ്ഞ ഇവിടെ മഴ പെയ്തു ഇത്രയും നേരം മഴ ചെറുതായിട്ടുണ്ടായിരുന്നു ഇപ്പോ നല്ലായിട്ട് മഴ പെയ്യണ്ട് ഉം രാവിലെ എത്ര മണിക് എഴുന്നേൽക്കണം
രാവിലെ ആറ മണിയൊക്കെ ആ ടൈമില്
ആഹ ആഹ ശരിയാന്നെങ്കിൽ ഓക്കൊന്നെങ്കി പിന്നെ വിളിക്കാം
ഓക്കെ ഓക്കെ
ശരിയാ